നമസ്കാ
രം കേൾക്കാവോ ആ ഓക്കേ ഓക്കേ ക്ലിയർ ആയിട്ടുണ്ട്
അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് സംസാരിക്കാൻ തോന്നും അല്ലേ
അതെ അതെ അതെ അതെ നല്ലൊരു വിഷയണ അത്
ഓക്കെ അപ്പോ യാത്രകളൊക്കെ പോകുന്ന കൂട്ടത്തിലാണോ ഞാൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം യാത്ര പോവാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അധികം അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളല്ല നിങ്ങളോ
നിലവിലെ സാഹചര്യവും അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ യാത്ര നന്നായി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളും മറ്റും ഒത്ത് വരാത്തത് കൊണ്ട് നിലവിൽ കുറവാണ്
ആ ഇപ്പൊ നമ്മുടെ സ്വന്തം നാട് വിട്ടിട്ട് പുറത്തെ എവിടെയെങ്കിലും പോയ ഒരു അനുഭവൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ എനിക്കൊന്ന എൻന്റെ ജോലി ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പത്ത് വർഷത്തോളം ബാംഗ്ലൂര് ജോലി ചെയ്ത കൊണ്ടിന്നാണ് അപ്പൊ നമ്മുടെ നാട്ടിൽന്ന് മാറി അവിടുത്തെ ഒരു കാലാവസ്ഥ ഇയും അവിടുത്തെ ഒരു സംസ്കാരത്തിലേക്കൊക്കെ മാറിയപ്പോ എനിക്ക ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കണ്ട അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ
ഞാന് മാറി നിന്ന് വർക്ക് ചെയ്തത്ന്ന് പറഞ്ഞാല് ഞാൻ കാസർകോഡ് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു അത് അഭേക്ഷികായിട്ട് നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമൊന്നുമില്ല എങ്കിലും വർക്ക് ചെയ്തിരുന്ന ഒരു കോളേജ ആയിരുന്നു ആ കോളേജ് ഒരു മലമുഖ മുകളിലായിരുന്നു അപ്പോൾ എന്നും ഒരു മലമുകളിൽ നിന്നാകുമ്പോ അതിന്റെ തായ് ഭാഗത്തൊക്കെ കുറച്ച് കാടുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി ഇരിക്കാറുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണങ്ങളിൽ നിന്നുണ്ടാകുന്ന മാറ്റ മാറ്റങ്ങള് അത് അവരടുക്ക് കുറച്ച് ഉപ്പ് കൂടുതലാണ് അങ്ങനെയൊക്കെള്ളേ ഒരു ഒരു യാത്രയായിട്ടൊന്നും അതൊന്നും എണ്ണാൻ പറ്റൂല യാത്രയായിട്ടൊക്കെ പോയത്ന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ ആ ഒരു സമയങ്ങളിലൊക്കെ ബൈക്ക് കൊണ്ടായാലും മറ്റൊക്കെ ഒന്ന ഒരു വയനാട് കൂർഗ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഒരു വൈബ ആയിട്ട് അങ്ങനെ പോയിരുന്നു അതൊക്കെ ഒരു യാത്രയായിരുന്നു പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഒരു പ്രത്യേക ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുള്ള ഒരു യാത്ര ആയിരുന്നില്ല യാത്ര ആസ്വദിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ പോയതായിരുന്നു
അതെ ശരിക്കും ചിലപ്പോ നമ്മള് ഈ ജോലി ആവശ്യകർത്താവുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു ആസ്വദിക്കാ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും ചിലപ്പോ നമ്മൾ ആ ജോലിക്ക് നിർബന്ധിതമായ ഒരു അവസ്ഥ വന്നപ്പോ നമ്മൾ എന്താക്കാം നമ്മള് അവിടെ എത്തിച്ചേരാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ പോകുന്നതായിരിക്കും ഈ ജോലിയായിട്ട് ബന്ധപ്പെ ഒരു കാര്യം പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് നമ്മളൊ ഒരു യാത്ര ചെയ്യണം അല്ലെങ്കിൽ ഒരു ട്രിപ്പ് എന്നുള്ള രീതിൽ ഒരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സുഖം ഒക്കെ വേറെ തന്നെയാ തോന്നും നമ്മള് ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ മാനസികമായി നമുക്ക് ജോലിയിൽ അവിടെ എത്തുക അല്ലെങ്കിൽ ജോലിയി പ്രവശിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷെ ശരിക്കും അത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റു ടെൻഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ യാത്ര പോകുകന്നുള്ള ഒരു മനസ്സോടെ പോണംന്ന് തോന്നും അല്ലെ
ആഹ അതായത് ഞങ്ങളൊക്കെ എന്താ ഒരു ലീവൊക്കെ കിട്ടും കോളേജുകളിലൊക്കെ ആണെന്നുണ്ടെങ്കില് മാസത്തില ഒരു മൂന്ന് ദിവസത്തെ ലീവൊക്കെ കിട്ടും ആ ദിവസങ്ങളിൽ ഒരു ജോലിയുമായിട്ടുള്ള യാതൊരു വിധ ഒന്നും ആലോചിക്കാതെ നമുക്ക് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയും എന്തും ചെയ്യാം അപ്പൊ കോളേജിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ വർക്ക് പ്രഷറോ ഒന്നും ഇല്ലാതെ ആ ലീവുകളിലൊക്കെ യാത്ര പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഒന്ന് ആസ്വദിക്കാനും മറ്റൊക്കെ പറ്റിയിട്ടുള്ളൂ ബാക്കിയൊക്കെ യാത്രകളൊക്കെന്ന് പറഞ്ഞാൽ ഒന്നിക്ക ഡ്യൂട്ടി ടൈം ആയിരിക്കും അല്ലെങ്കിൽ വേഗം പോയിട്ട് അത്രയും പെട്ടെന്ന് തിരിച്ചെത്തേണ്ട സാഹചര്യം വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ യാത്രകൾക്കും ഒരു മുഷിപ്പ് തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോ ചിലപ്പോ തോന്നും പുറ രാജ്യങ്ങളിലൊക്കെ പോകവാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസംമൊക്കെ കണ്ടിന്യൂസ് ലീവ് കിട്ടുമല്ലോ ഒരു രണ്ട് കൊല്ലം കൂടുമ്പോളാണെങ്കിൽ അപ്പൊ അവരൊക്കെ നാട്ടിൽ വന്നിട്ട് അവരൊക്ക ഒന്നും ആലോചിക്കാതെ എല്ലാം ഫ്രീ ആയിട്ട് നന്നായിട്ട് അത് ആസ്വദിക്കുന്ന കാണുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ട് യാത്ര പോകണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായലുണ്ട് ചില സമയത്തൊക്കെ നമ്മള് മുൻകൂർ തീരുമാനംമൊക്കെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പ്രീപ്ലാൻഡ ഒക്കെ ചെയ്താല് യാത്ര നടക്ക തന്നെ ഇല്ല ഒന്ന് ഫ്രീ ആയി ഒന്നും ആലോചിക്കാതെ അപ്പം അന്ന് രാവിലെ പെട്ടെന്നണ്ട് ഇറങ്ങിയാൽ അങ്ങനെ ഒരു യാത്രയാവലുണ്ട് നിങ്ങള എങ്ങനെ പ്രീപ്ലാൻ ചെയ്തിട്ടാണോ അല്ല കൂട്ടുകാരോ എന്നട്ടണ പോ ക്കല്ല ഇങ്ങനെ സോളോ ട്രിപ്പ് പോവാറുണ്ടോ
ആ അത്യാവശ്യം പോകുന്ന കൂട്ടത്തിലാണ് ഒറ്റക്കുള്ള യാത്രയൊക്കെ ഇഷ്ടപ്പാണ് പക്ഷെ നിങ്ങൾ സൂചിപ്പിച്ച പോലെന്നെ എന്താ പറയാ നമ്മള് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് യാത്ര പ്ലാനിങ്ങ ഒക്കെ ചെയ്യും പക്ഷെ ഒരു പത്ത് എണ്ണംക്കെ പ്ലാൻ ചെയ്താ ചിലപ്പോ അതില് ഒരെണ്ണംമൊക്കെ നടക്കുള്ളു അങ്ങനെ ഒരു അവസ്ഥ കാരണം നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പ നമുക്ക് ഇന്ന മാസം പോകണം അപ്പോൾ എല്ലാവരും കൂടി അതിനൊക്കെ ആ സമയത്തൊക്കെ എല്ലാവരും ഓക്കൊയിരിക്കും പക്ഷെ ആ സമയത്തോടടുക്കുമ്പോൾ പലർക്കും പല വിഷയങ്ങളൊക്കെ ഇപ്പോൾ എനക്ക്തോന്നുന്നു നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ നമുക്കൊരു നമ്മൾ സമയം അതിനനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റും പക്ഷെ ഇപ്പോ വലുതായി ഒരു ഫാമിലിമാൻ ആയി എന്നുള്ള രീതിയിലൊക്കെ എത്തുമ്പോ ജോലിയിൽ നിന്നുള്ള ലീവ് കിട്ടാനുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ എന്താ പറയാ ചിലപ്പോ ആ സമയത്ത് നമ്മള് അവര് അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള ജോലിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ട് ശരിക്കും ആ വിചാരിച്ച പോലെ പ്ലാനിങ്ങ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാറില്ല എന്നുള്ളതാണ് ശരിക്കും സത്യം കാരണം എന്താ പറയുക നമ്മള് ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യാതെ പോകുന്ന യാത്രകളായിരിക്കും കുറച്ചും കൂടി ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ
ആ് ങ്ങള് പറഞ്ഞ പോലെ പഠനകാലത്ത് കുറച്ചും കൂടി കൂടുതൽ ദൂരൊക്കെ ഒന്നും പോകാമായിരുന്നുന്ന് ഇപ്പം വല്ലാതെ ഒരു ഭയങ്കര മിസ്സിങ്ങ് തോന്നാണ് ഇപ്പോഴുള്ള നിലവിലെ സ്റ്റുഡന്റ്സും മറ്റൊക്കെ ലോ ജേർണി തന്നെ അവരിങ്ങനെ മുന്നിൽ കാണുമ്പോ മറ്റേ ഉത്തരേന്ത്യ യിലും മറ്റൊക്കെ നേപ്പാൾ വരെ നമ്മള ഇപ്പം നിലവിൽ നമ്മള ജൂനിയേഴസ് ഒക്കെ പോകുന്നത് കാണുമ്പോൾ പഠനകാലത്ത് നമ്മളെ ചിന്തയൊക്കെ മാക്സിമം പോയാൽ ഊട്ടി അല്ലെങ്കിൽ മൈസൂർ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്ത പോലും വരാത്ത ഒരു കാലഘട്ടാണ് മൂന്നാറ് അല്ലെങ്കിൽ വാഗമൺ മൈസൂർ ഊട്ടി ഇതല്ലാതെ ഒരഞ്ചാമതൊരു സ്ഥലം എന്നുള്ളത് ആലോചിക്കുക പോലും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ആ കുട്ടികൾക്ക് ഊട്ടിയൊന്നും വേണ്ട മൈസൂർന്ന് അവര താല്പര്യപ്പെടുന്നതില നേരെ ഉത്തരേന്ത്യൻ കാശ്മീർ അങ്ങനെ അങ്ങനെയുള്ളരു ചിന്താഗതിയിലേക്ക് കുട്ടികൾ എത്തിയിരിക്കും അപ്പം ആ കാലത്ത് പോയാ മതിയായിരെന്നു നെലവിൽ എങ്ങനെ ആയാലും നമ പോകാനും പറ്റൂല്ലാ ഫാമിലി ഇവടെ ആരിക്കും ഫാമിലിനെ കൂട്ടി പോകാനും പറ്റൂല്ലാ അവർക്ക് അവരടെ ഭക്ഷണം മറ്റ് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അങ്ങനെ അതും ഇതൊക്കെ ആലോ ചിച്ചിട്ട് നെലവിലെ യാത്രകളൊക്കെ മെടങ്ങിക്കെട്ക്കയാണ് സാമ്പത്തികം അതിലേറെ പ്രശ്നമാണ് അവരെ കൂടി നോക്ക്മ്പോ നമക്ക് നമ്മടെ കംഫേർട്ട് മാത്രം നോക്കിയാ പോരല്ലോ അവരടെ കംഫേർട്ടും കൂടി നോക്കിയിട്ട്ള്ളോ യാത്രകളെ പറ്റുള്ളൂ താമസ സൗകര്യങ്ങള് നോക്കണം അതുപോലെ അവരടെ ഭ ഭക്ഷണങ്ങള് നോക്കണം കാലാവസ്ഥ ചെലപ്പോം കുട്ടികൾക്ക് പറ്റിക്കൊള്ളണന്നില്ലാ അപ്പോ മിക്ക യാത്രകളും ഇപ്പോ ഇപ്പം നെലവിൽ പ്ലാൻ ചെയ്യുയാണെന്നോണ്ടെങ്കില് വൺ ഡേ വൺണ്ടേന്ന് പറഞ്ഞാ ഒന്നിങ്കില് അന്ന് രാത്രി തന്നെ തിരിച്ച് വീട്ടിലെത്തുന്ന രീതിയിലെള്ള യാത്രകളെ നെലവിൽ പറ്റുന്നേള്ളൂ ഇപ്പം അവസാനയായി ഈ അടുത്തൊന്ന് വയനാട്ടിൽ പോയിരുന്നു യഥാർത്ഥത്തിൽ അന്ന് നമക്ക് അവടെ നിന്നിട്ട് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് സൗകര്യം പോലെ വന്നാ മതി പക്ഷേ ചെറിയ കുട്ടികളും അവരൊക്കെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും രാത്രി എങ്കിൽ രാത്രി എന്നേള്ള നെലക്ക് ഓടിപ്പിടിച്ച് തിരിച്ചെത്തുന്ന ഒര് സാഹചര്യ നെല ള്ളത് നിങ്ങളും ഇങ്ങനെ അടുത്ത് ഇപ്പം ഈ അടുത്ത് ഡേയ്റ്റ് എവടെയെങ്കിലും പോയിരുന്നോ
അതെ ശെരിക്കും നിങ്ങള് അപ്പൊ ഈ സംസാരിച്ചപ്പോ എനക്ക് മനസ്സിലായ വേറൊരു കാര്യ വെച്ചാൽ നമ്മളിപ്പോ നാട്ടില് ജോലി ആൾക്കാാര് അനുഭവിക്കുന്ന വേറൊരു പ്രധാന പ്രശ്നമാണ് നിങ്ങള് നേരത്തെ സൂചിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായത് നമ്മള് എപ്പോഴും നാട്ടി തന്നെ ഒള്ള ആൾ ആൾക്കാറാവുമ്പോ നമക്ക് ഇതുപോലെങ്ങനെ ട്രിപ്പ് അങ്ങനെ സംഭവത്തിനൊന്നും ഒര് എന്താണ് നമക്കൊരു സമയം കിട്ടാത്തപോലെ ഇപ്പൊ ഗൾഫില് അല്ലെങ്കിൽ പൊറത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് നിങ്ങള് പറഞ്ഞ പോലെ എന്താ പറയാ വർഷത്തില് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം ഒക്കെ ലീവ് കിട്ടിട്ട് നാട്ടിലേക്ക് വെര്ന്ന ആൾ ക്കറാവുമ്പോ അവര്ക്ക് ഇഷ്ടം പോലെ സമയം ഒണ്ടാവകും രണ്ടു മാസം ശെരിക്കും അവര് എൻജോയ് ചെയ്യാം എന്നോള്ളരു രീതിയില് ഒരു ആ ഒരു ബോധ്യത്തോട് കൂടി ആയിരിക്കും മിക്കവാറും വെരിക പക്ഷെ നമ്മള് എന്താണ് നമ്മക്ക് എപ്പോഴും ജോലി നമക്ക് അങ്ങനെ ഒര് ഒര് ഞായറാഴ്ച എന്നല്ലാ ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും എമർജൻസി ലീവ് കിട്ടുക എന്നല്ലാെ ഇങ്ങനെ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒര് മാസമോ ഒന്നിച്ച് ലീവ് എടുക്കെനുള്ള സാഹചര്യം ഒന്നും നമ്മടെ ഒരു നാട്ടില് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു സാഹചര്യം ഒണ്ടാവില്ല എന്നുള്ളതാണ് അതില് ഏറ്റോം വല്യാ ഒര് വെഷേമൊള്ള സംഭവം കാരണം ഈ ഗൾഫിലെള്ള ആൾക്കാരൊക്കെ രണ്ടു മാസമൊക്കെ വന്ന് നാട്ടി നിന്ന് അവരടെ എല്ലാ ട്രിപ്പും അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വെക്കേഷൻ നല്ല രീതി തന്നെ ആസ്വദിച്ച് തിരിച്ചു പോകുമ്പോഴും നമ്മൾ ചെലപ്പോ ഒര് ഞായറാഴ്ചത്തെ ലീവിന് വേണ്ടി ഇങ്ങനെ കാത്ത് ആ ഞായറാഴ്ച കല്യാണം പോലുള്ള സംഭവങ്ങളൊക്കെ വന്ന് ആ ഒര് ദെവസം അങ്ങനെ തീരുന്നൊ ഒര് പല രീതിയാണ് നമ്മടെ നാട്ടിൽ നിന്ന് നമക്ക് കാണാൻ പറ്റുന്നത് അല്ലെ
ആാ പശെ മറ്റൊന്നും കൂടി ഒണ്ട്ട്ടോ മുമ്പത്തെതിനേക്കാളും യാത്രാ സൗകര്യും നെലവിൽ കൂടിട്ടോണ്ട് അതുകൊണ്ടും കൂടിയാണ് പിന്നെ വെറും നമ്മള് ഇന്ത്യാ എന്നാ ആലോചിക്കന്നത് പകരം നെലവില് ഈ കാണുന്ന ചെല ഷോർട്ടുകളാണെങ്കില് യൂട്യൂബ് അതേപോലെ ഇൻറ്റഗ്രാമിലൊക്കെ ചെല യാത്രാ വിവരണങ്ങളൊക്കെ കാണാറെണ്ട് നമ്മള് വിചാരിച്ചാല് ഇന്ത്യ എന്നാല്ല മറ്റു ചെറു ചെറു രാജ്യങ്ങള് വെരെ നന്നായി പോയി ചെറിയ ബജറ്റിലൊക്കെ പോയി ആസ്വദിച്ച് വെരാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഒണ്ട് പിന്നെ നിങ്ങള് പറ നിക്കാന്നത് പോലെ സമയമാണ് വിഷയം പിന്നെ ഒന്നും നോക്കാതെ യെ പേഡ് ലീവ് അല്ലാതെ പൈസ പോയാലും സാരെല്ലാ ഒന്നൊന്ന് പോയി വെരാന്നെള്ള ഒര് ഒര് കരുതലെ എടുത്തിട്ട് പോയി വെരേണ്ടി വെരും ചെല യാത്രകളൊക്കെ എങ്ങനെയായലും നെലവില് ഏതെങ്കിലും ഒര് കമ്പനിയിലെ ഒര് എംപ്ലോയി ആയി വർക്ക് ചെയ്യുന്ന കാലത്തോളം നെലവില് ഞമക്ക് ഒര് ലോങ് ലീവ് കിട്ടുക എന്നുള്ളത് വളരെ അസാധ്യം തന്നെയാണ് കാരണം അവർക്ക് തെരാനും പറ്റൂല്ലാ കാരണം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നാലെ നമക്ക് ഇത് പോലെയെള്ള യാത്രകൾ പോകാൻ പറ്റൂല്ലാ കാരണം നമക്ക് ലീവ് കിട്ടുന്നില്ല ലീവ് പിന്നെ ഇങ്ങൾ പർണത് പോലെ ഏതെങ്കിലും പൊറം രാജ്യങ്ങളിലോ മറ്റോ ജോലി ചെയ്തിട്ട് ഒരു ലോങ്ങ് ലീവ് നമ്ക്ക് കിട്ടിയാൽ മാത്രമേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കോള്ളൂ ഏതായാലും നെലവിൽ ഇള്ള സാഹചര്യം വെച്ചിട്ട് പോകാൻ പറ്റുന്നിടത്തൊക്കെയും പോവണം പറ്റാണ് ന്ന്ണ്ടെങ്കിൽ ലോങ് തെന്നെ പോണംന്ന്ള്ളൊര് അതിയായ ആഗ്രഹങ്ങളൊക്കെ ഇണ്ട് ലെ
ശെരിക്കും ഇപ്പൊ എന്താ പറയാ നമ്മൾ ലോങ്ങ്നെ കുർച്ച് നമ്മൾ സംസാരിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ നാട്ടിൽ കേരളം പോലും മുഴുവനായിട്ട് ഹ് കാണാത്ത ആൾക്കാരാണ് ഇപ്പം നമ്മൾ അപ്പോ നമ്മക്ക് ഇഷ്ടം പോലെ എന്താ പറയാ ലോങ്ങ് ആയിട്ട്ള്ള കാര്യങ്ങൾ ആഗ്ര ക്ക്ന്നെയിന് മുമ്പ് ശെരിക്കും നമ്മുക്ക് ഏറ്റവും അട്ത്ത് പല സ്ഥലങ്ങളും നമ്മളിപ്പോ ഇതുവരെ പോവാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇണ്ടല്ലോ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ ന്താണ് എന്നും കാണാ പറയ്ന്ന് കേൾക്ക്ന്നെയാണ് നമ്മളെ അട്ത്ത് ഇന്ത്യയിൽ തന്നെ ഉള്ള താജ്മഹൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എനക്ക്തോന്നു നമ്മൾ സമയം മയം ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കാം
ഓക്കെ ഓക്കെ ശെരി